ഉം ചോറും കറിയൊക്കെ ആയോ
ആാ ചോറും കറിയൊക്കെ ആ യിക്കണ് ഇനി മീൻ വറക്കാണ്ട് ഞൻ അഹ് പിന്നെ കഴിക്കാൻ നേരത്ത് വറക്കാച്ച്ട്ടെ
ഏ
ആ ചൂടൊട്ക്കനെ അപ്പൊർക്ക
ഇന്റെ ഇന്നലത്തെ ചോറ് കൊറച്ചു കൂടി ണ്ടായിനി ബാക്കി തൾപ്പിചു ഞാൻ അഹ് ത്തള്പ്പിചൂട്ടി നി വേറെ വെക്കണം കൊറച്ച് എനിക്കും മക്കൾക്കും ഉച്ചക്ക് തിന്നളണ്ട്
ശരി
ബാക്കി വെച്ച കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രീ ആയിട്ട് കുത്തിർക്കാം അല്ലാഞ പിന്നെ വൈകുന്നേരം വേണം അതിനയിട്ട് ഇരിക്ക
ആ
ഞാനിപ്പ എനിക്ക് വൈകീട്ട് തന്നെണ്ടാ വൈകീട്ട് രണ്ടു നേരംണ്ടാക്കും രാവിലും വൈകീട്ടും ഉണ്ടാക്കും ചോറൊക്കെ വെക്കണം ബടെ മ്മാക്കൊ ഒന്നും പറ്റൂല അവര് നേരം വെച്ചതന്നു
ഇവിടെ ഞാൻ ഒരൊറ്റ വെപ്പ
പറഞ്ഞിട്ടാ
ഏ
ഉം ചോറ് മണം വരുംന്നൊക്കെ പറഞ്ഞിട്ടേ
റേഷൻ അരിയാണ് വെക്കണന്നത്. അപ്പൊ പിന്നെ അവർക്ക് രണ്ടു നേരം വെക്കണം.
നൂറ്ജാൻ ൻ്റെ അരിയ
ആ
ആ കുടിൽക്കലിലേക്ക് കൊണ്ടുവന്നാ അത് തീർന്നീയില്ല
ആണോ?
ഇനിയും ഉണ്ട് അവിടെ
ഏ
രണ്ട് ദിവസത്തിൻ ഉള്ള ഒപ്പരം വെക്കലാ എന്നാ പിന്നെ കൊറെ ഗ്യാസിന് ആദായം ഉണ്ടാകും പിറ്റേന്നീസതിന് തളപ്പിച്ചാ മതിയല്ലോ ഞാൻ അങ്ങയടെ ആാട്ടല്ല ഇന്ന് ഗ്യാസംന്തോരും വേണം ഗ്യാസ് മേൽ ആണേലും
നിങ്ങൾക്ക് അവടെ അടുപ്പൊന്നുല്ല
അട്പ്പില്ല അട്പ്പ്‌ണ്ടാക്കിയില്ല
ഏ ഫുള് ഗ്യാസിമെലാവും കറണ്ട് അടുപ്പ ണ്ടാ
കരണ്ടടുപ്പുണ്ട്.
ആ ആ് ഗ്യാസ്മല് കരണ്ടടുപ്പിലാവും ലെ കൂടുതലും.
ഗ്യാസ്മലന്നെ ഞ്ഞ് പ്പോഗ്യായാസ് ഏകദേശം തീരാനആയിട്ടുണ്ട്
എത്ര കുറ്റി ഉണ്ട്?
ഒരു കുറ്റി തന്നെ ഞങ്ങൾക്ക് കുറ്റി കിട്ടിയില്ല. പിന്നെ ഹസ്ബന്റ്ന്റെ അമ്മോനോട് പറഞ്ഞ് വാങ്ങി അമ്മോന്റെ അടുത് നിന്ന് ട്ത്തു പോന്നാത
ആണ
ഈന്താ പാലാച്ചില്ലാന്നീ
ആഹ
ഇട്ടൻ ഗ്യാസ അല്ലേ
അതന്നെത് ശരി അപ്പൊ നീ അവർക്ക്ാണ് കൊടുക്കേണ്ടി വരും അപ്പ അത്
ആ ഓരത്തെ കുറ്റി ഓക്കാര കൊടുക്കണം. ഓ കുറ്റി എന്തനി പൈസ കൊടുത്ത് നറപ്പിച്ചേനി
ആ ആഹ്
ഇനിയിപ്പ ഞങ്ങള് പിന്നെ പറഞ്ഞ് ഇന്താക്കി പാർട്ടിന്റെ ആക്കാര് പറഞ്ഞിട്ട് ഏലാക്കി. ഇത് തീർന്നിട്ട് ഞങ്ങോട് വന്ന് എടുക്കാൻ പറഞ്ഞാണ്
ഏഹ്
അപ്പൊ പിന്നെ ബുക്ക് ആവൂല ർഞ്ഞി കമ്പ്യൂട്ടറിൽ ചേർക്കാൻ പറ്റൂില്ലരുന്നെങ്കിൽ അത് കുറ്റി വേണെങ്കിൽ കൊണ്ട പോയിക്കോളി ഇറങ്ങി
അപ്പൊ ഇങ്ങനെ ഗ്യാസ് ഇറക്കാൻ പറ്റോ?
അതോലത്തെ കാട്ടി ഇത ആക്കിയന്നോള്ളു
ഉം ഉം ഉം
അപ്പൊ ഞങ്ങ കഴച്ചി ഇന്ന് തീർന്നാവിടെ പോയി ഞങ്ങാ പേരിലേ
ആഹ് ആ നല്ല കുട്ടിന്റെക്കെ നീ ഉ
എന്തെ കറിക്കാൻ കിട്ടിയെ?
ഇന്ന് മത്തിയാണ്
ഉം
ഉം
ഞങ്ങ ഇവിടെ കൂട്യേന്റെ ഷം ആകെ രണ്ട് പ്രാശേ മീൻ വാങ്ങിയിട്ടുള്ളു.
ഏ ഹ്
തോനിം പച്ചക്കറി അതും ഇതും ആയിട്ടേ വെക്കും. മമ്പയറോ പരിപ്പോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും കട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആൻഡ് പോകു
ഉം ഇവിടെ പിന്നെ മീന് വേണം. ഇടെ മത് മ്മക്ക് പിന്നെ മീൻ നിർബന്ധണ്
ഏ ഇവിടെന്നെ അയാത പോന്നൊന്നുമില്ല.
ബാക്കന്നല്ല. ഇവിടെ എല്ലാർക്കും മീനും ആവശ്യ കേട്ടോ
ആഹ് പിന്നെ ഹസ്ബെൻഡ് ആഹ് ഹസ്ബൻഡെ മീനും കോഴണ കിട്ടണന്ന്ന്നൊന്നുമല്ല അതിനന്ത് കട്ടിയാലും തിന്നും. തക്കാളി താളിച്ചാലും മേണ്ടില്ല. ഒരു പരാതി പരുവോന്നുമല്ല
ആഹ്. അതുകൊണ്ട് പിന്നെ കൊഴപ്പൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ. നമ്മള് ഇറച്ചി ചിക്കന ഇറച്ചി ബീഫൊ കഴിക്കുവോ
ബീഫ ഇടെ വാങ്ങല്ല എന്താ പരിപാടി ഇന്നനേ വാങ്ങള്ളൂ.
ആഹ് ആഹ്
അല്ലാതെ ആങ്ങൂല ബീഫ ട്ട ഏ ഏ കഴിക്കൊക്കേ ചെയ്യും. ആഹ് ഇറചി കിട്ടണ ഇന്റെടെ പോണം. ഇന്റെടെ എല്ലാം വെള്ളിയാഴ്ചയും എടുക്ക എടുക്കണ്ടാവും.
ആഹ് അവന ഇപ്പ എല്ലാ പണിയും ചെയ്യണ ആളല്ലേ?
ആഹ്
അപ്പൊ പിന്നെ വെപ്പിന്റെ പണിക്കൊക്കെ ഇപ്പ ഹോട്ടൽലും പോകണ്ടോ?
ഇപ്പൊ ആദ്യൊക്കെ ഞങ്ങ ഉണ്ടാവണ മുന്നന്നെ ക ഇമ്മ ഇമ്മനേ കേട്ടണേന് മുന്നേന്നേ കൊറെ ഹോട്ടലിൽ നിന്നിന്.. ആതി ഏകദേശം ഒരു പണിയൊക്കെ ചെ പൊറാട്ടി അങ്ങനത്തെക്കെ ഇപ്പ ഇണ്ടാക്കും.
ആഹ് ആഹ്
ആണ്ട് പിന്നെ
ഇപ്പൊ ഇപ്പന്താ യ്യ്ണ് പ്പൊ
ഇപ്പൊ മരംമുറിണ്ട് പിന്നെ അയിൻ്റെടെ വാഴക്കെണ്ട് അറവുണ്ട് അയിന്റെടേല്.
ആഹ് ആഹ്
ഇപ്പൊ പോത്ത് കച്ചോടുണ്ട്.
ഏഹ് എല്ലതും കൂടിയാണ് ല്ലേ
ഒരാളും വാണ്ടേ നയ്ച്ചൊണ്ടരാന് ആങ്ങള ഇന്നെ പടി ങ്കിരി എന്തായിട്ട് പ്ലസ് ത് കഴിഞ് മറ്റേ സിവില് എഞ്ചിനീയറിങ്ങിന്റെ തിന് പഠിച്ചോണ്ടിരിക്ക
ആണോ ആഹ്
ഓന് അയ്ന്റെടേല് വള്ളത്തിന്റെ കമ്പനീലാവും അഹും പോവും
ആഹ് ആഹ് ഓന്റെ കാര്യങ്ങൾക്കും വേണ്ടേ ഇത് നട്ക്കപ്പം പിന്നെ ഓനങ്ങനെ പോണത് നല്ലതാണ് എല്ലതിനും വാ
ബൈക്ക് വാങ്ങിന് അയ്ന് എണ്ണട്ച്ചണം
ആഹ് ആഹ് ആ എല്ലാതിനും വാപ്പാനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ
ആഹ് ഓന് അങ്ങനെന്തേലും അയിന്റെടെല് ചെൽപ്പോ അട് വണ്ടി കച്ചോടും ചെയ്യും.
ഏഹ്
ആഹ് എടേല് ചെൽപ്പോ വണ്ടി കച്ചോടും ചെയ്യും അറിയാ
ഏഹ് ആയ് ശെരി ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനൊക്കെ ചെയ്ത് പഠിക്കട്ടെ ന്നല്ല നല്ലതല്ലേ ആൺകുട്ടികളാകുമ്പോ എന്തും എന്തും പണിയെടുത്ത് ശീലിക്കണം അവടെ അവരെ കാര്യങ്ങളെങ്കിലും നടക്കാൻ
ഉം അപ്പം ന്നെ അങ്ങനട് കയ്യും
അതന്നെ വപ്പാനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ
ഉം മ്മക്ക് കുടിര്ക്കലും ഇതൊക്കെ കഴിഞ്ഞ അപ്പക്ക് അല്ലാത്തതന്നെ ഇണ്ടാവും.
ആഹ് പിന്നെ?
അങ്ങനെ പോവ്ണ്ട്
ആഹ് അങ്ങനൊക്കണ്ട് പോട്ടെ എങ്ങനൊക്കെ ഇല്ല മോന് പോയിട്ടില്ല മോൻക്ക് പനി ആയിട്ട് മാറിട്ടില്ല
ഉം ഇപ്പെല്ലോട്ത്തും ഈ പനിന്നെ
ഉം പനിക്കിണ്ട് കൊറവായിട്ടില്ല എത്ര ഡോക്ടർ കാൺണ്ടോ ട്ടെ കാണിച്ച് അപ്പം ചെയ്ത്ക്ക്ണ് ഇപ്പ ഗുളികണ്ട് കുടിച്ച് ഏൽക്ക്ണില്ല ശെരി അപ്പൊ കൊർച്ചൊര് കൊറവായിട്ട് പ ഗുളിക കുടിക്കുമ്പോര് കൊറവ് തോന്നും പിന്നിം അതേപോലെ പനിക്കാ
വൈയ്റൽപ്പനി ണ്ടല്ലോ പ്പെല്ലോട്ത്തും ഛർദിം, വയറ്റീന്ന്, പോലും
ഓന് അതൊന്നുല്ല അങ്ങൻത്തെ പനി മാത്രം തന്നെ ഒള്ളു ഇത് കൊഴ പല്ല
ഉം കൊറെ ഉം എത്രോ ആൾക്കാർക്ക്ണ്ട് പർഞ്ഞേക്കാ
ആഹ് എല്ലോട്ത്തുണ്ട് പലേ പനികളായിട്ട്ണ്ട്
ആഹ് സിഗല്ലേ
എന്തായാലും കാ എല്ലാരെ തൊട്ടും കാക്കാട്ടെ പടച്ചോന്
ആഹ് പിന്നെന്ത് പണിക എല്ലാ പണിം കഴിഞ്ഞാണല്ലേ?
ആഹ് പണിയാള് ഇതപ്പ കഴിഞ്ഞ് ഇഞ്ഞ് കുളിക്കാനും കൂടിണ്ട്
ഉം
ഒരുവിധം പണി ആളൊക്കെ കഴിഞ് പ്പ എല്ലാര്തും കഴിഞ്ഞ് അടുക്കളേത്തെ തൊടക്കല്, തിരുമ്പല് അതൊക്കെ കഴിഞ് തിരുമ്പീട്ട് ഇന്ന് ഇവിടെ വാഷിം മെഷീന് ഇല്ലാത്ത കാരണേ ഒണങ്ങി കിട്ടാനാണ് പണി പിന്നെങ്ങനെ വെ ന്റെ പൊതപ്പൊക്കെ ഒന്ന് തിരുമ്പിട്ടിട്ട് ഇണ്ടായിരുന്നു അതൊക്കെപ്പം നല്ല വെയില് കണ്ടപ്പഴേ ഞാൻ തിരുമ്പിട്ടതാ അപ്പോകുമ്പോ ഇന്ന് വെയ്ലുല്ല മഴതാ പെയ്തൊണ്ടിരി ഇഞ്പ്പ അത് സൈഡ്ല് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്
ഇൻ്റെ ഞാന് ബ്ലാങ്കറ്റ് ഒക്കെ തിര്മ്പിന്റെന് മേം ഡൈനിങ്ഹാളില് മേശമല് നേര്
വിര്ച്ചിടല് ഏഹ്
വാഷിംഗ് മിഷീന്ള്ള കാരണം പിന്നെ കൊഴപ്പല്ലല്ലോ അവിടെ
ആഹ് വാഷിംഗ് മെഷീൻലണ്ട് ഒൺക്ക്യണ്ട് പിന്നെ ഡൈനിങ്ങാളില് ടേബിൾമേ നെര് ഞാട് വച്ചിടും
ആഹ് ഞമ്മള് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കാരണേ ദിവസം ആകെ തിര്മ്പ്യല് ഉണങ്ങാനാണ് ബുദ്ധിമുട്ട് വെയിലുള്ള ദിവസങ്ങളിൽ നോക്കിയിട്ട് തിരുമ്പാൻ പറ്റുള്ളൂ
ഉം പിന്നെ ഞാന് ആട്ന്നോ ആഒക്കെ നല്ലോണം ഉണങ്ങിട്ട് വെയില അറച്ചണ മോൾള് ണ്ടോയ്ട്ട് ഒന്ന് ചൂടാക്കിങ്ങാണ്ട് എട് ത് മടക്കിക്കും മടക്ക്യക്കു ക്കാനായ്ന്
ഉം
അർക്കും പോയിട്ടു വേണ്ടേ
മഴ ആയോണ്ട് പ്രത്യേകിച്ച് വേണല്ലോ പൊതപ്പ്
ഉം പുതുപ്പൊക്കെ വേണം പൊതപ്പില്ലാണ്ട് മഴയാലും ചൂടായാലും പൊതപ്പില്ലാണ്ട് കിട്ക്കാൻ വയ്യ
ഏഹ് ഇൻക്കയാതി നിർബന്തൊന്നുല്ല
ഏഹ് ഞാൻ ഇൻക്കൊക്കെ തണുപ്പ് എടുത്ത് കൂടെ പോയാ മതി ഇനിക്ക് പെട്ടെന്ന് തണുപ്പ് കേറും
ഇൻക്ക് യദ്യത് എത്ര മഴയ്താലും തണുത്താലും ഇൻക് കൊഴപ്പല്ല
ഏഹ് എനിക്ക് തണുപ്പ
ഇൻക്ക് വല്യ ഇഷ്ടല്ല പൊത്ക്ണോന്നും ഞാൻ ന്നട്ട് മീശോല് മൂന്ന് മൂന്ന് പൊതപ്പ് ഓർഡർ ചെയ്ത്ണ്
ഏഹ്
മക്കക്കും മാണ്ട്യരും
അഹ് ശരി ആഹ് ആഹ്
അപ്പൊ പിന്നെ മീശുനുണ്ട് കോം പോയിട്ട് ഇരുന്നൂറ്റില്ലാന ഇല്ല മുന്നൂറ്പ്യെ കെടുത്ത് മൂന്നെണ്ണം
ആണോ
അപ്പൊ ഞാനാ വാങ്ങി ബ്ലാങ്കറ്റോൽത്തെ കട്ടില്ലാത്ത ബ്ലാങ്കറ്റ് മോഡൽ നിക്കും
ആഹ് ആഹ് ആഹ്
യാതി മൂന്നെണ്ണം ഞാൻ ഓർഡർ യ്തിന്നു കോംപോയിട്ട്
ആഹ്
അത് കിട്ടി ആരെ വിരുന്ന് വരുമ്പോഴും കുടുങ്ങി പോ പൊതക്കാനെ ബെഡ്ഷിറ്റ് എടുത്ത് കൊടുക്കലാ ഞാന്
ആഹ് അതൊക്കെ ശരിയാണ് പുതപ്പ് വേണം നമ്മടെ പിന്നെ പുതപ്പ് വിരിപ്പൊക്കെ ഉണ്ട് നല്ല ബ്ലാങ്കറ്റുകൾ പിന്നെ എന്റെ അനിയന്മാര് വരുമ്പോ രണ്ട് പ്രാവശം ഇതുപോലെ കൊടുന്നുണ്ട് പിന്നെ എവിടെ മൂത്തച്ഛൻ ഗൾഫ്ന്ന് വരുമ്പോ കൂടുന്ന് ണ്
ഉം ബടെ ഹസ്ബൻറിന്റെ അമ്മോന് ഗൾഫ്ന്ന് വരുമ്പോട്ടോ ഒരു ബ്ലാങ്കറ്റ് കൊടുതീനി അത് യങ്ങഹ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഉടനേനി
ആഹ്
കല്യാണത്തിനെ തിലേഞ് കൊണ്ട് കൊടുത്ത് അപ്പൊ പിന്നെ ഞങ്ങക്ക് തന്നഹ് അഹ് ഞാൻ ങ്ങട്ട്ടുതുണ്ടോന്നും ചെയ്ത് ഞാനല്ല എന്റെ മോന് എടുത്തൊണ്ടോന്നാ
ന്നാ ശരിട്ടാ
അഹ് ആഹ് ന്നാ ശരി